ആഹ് ഇനിക്ക് കേക്ക്ണ്ടപ്പം എന്തൊക്കെയാ വർത്താനം സുഖാണ് അങ്ങനെ പോവണ്ട് ആഹ് ആഹ് ആഹ്
എന്തൊക്ക ഇല്ലേ കഴിച്ചിട്ടില്ല ഒക്കെ ആയി ങ്ങ ഇരിക്കാണ് കഴിച്ചിട്ടില്ല കുളിയൊക്കെ രാവിലെ കഴിയും
ആ ആ ആ ആ രാവിലെ കഴിയും എന്റേത് രാ ത്രി ഇന്ന് നേരം വൈകി ഇപ്പം തിരുമ്പാന്ന്
ആഹ് അത് ശരി
ഉം
മക്കളൊ
ഉം മക്കളൊക്കെണ്ട് ഇവിടെ അപ്പണ്ട് ഇടെ ഇവിടെണ്ട് ഒക്കെ ഉണ്ടിവിടെ ഉം ഇന്ന് സ്കൂളില്ല ഇവിടൊണ്ട്
ആഹ് ഇന്ന് സ്കൂളിന് അവധി തന്നേ
ഓ
ആ
എന്തായി എന്തൊക്കെയാ എന്നിട്ട് ഇപ്പൊ ഏ മക്കളൊക്കെ കുട്ടികളൊക്കെ ഇല്ലേ അവിടെ
ഇണ്ട് ഇണ്ട് അതന്നേണ് ഞാന്പ്പ മോളിക്ക് വന്നപ്പങ്ങനെ വിളിച്ചതാണ് താഴെപോയി അവരെ അവരെ ശബ്ദം ഒച്ചയും വർത്താനൊക്കെതന്നെയാവും
ആഹ് ആഹ്
ഇന്നിപ്പ ഒന്നിനും പറ്റില്ല
മക്കളുണ്ടായൊണ്ടില്ലേ
ആഹ് ഇന്നോല്ലെ സൗ സൗണ്ടാല്ലേ
ആഹ ആഹ
ആഹാഹാ
ഉ പിന്ന ആ അന്ന് സ്കൂളുല്ല
ഇന്ന് സ്കൂളില്ലേ ശനിയും ഞായറും ലീവ് അല്ലേ
ശനി ഞായർ ലീവ് ആയോണ്ട് അന്ന് കുട്ടികളെ- ചച്ചപളി ഉണ്ടാ വും്ന്നോഓല സ്കൂളി നമ്മളെ വീടണ ആഹ പിന്നെ എന്നിട്ട് ഭക്ഷണത്തിന് എന്ത എന്തൊക്കെയാ ഇന്ന് ഉണ്ടാക്കിയെക്കുന്നെ
ഇന്നെന്താ ഇന്ന് ഇനിയിപ്പോ നാളെ ഇണ്ടാക്കാറുണ്ട് ഇന്ന്- ചിക്കൻ കുട്ടികള് വാങ്ങാൻ പറഞ്ഞതാ നാളെ വാങ്ങാം അങ്ങനെ ഇന്ന് വാങ്ങിയില്ല ഒരു കല്യാണുണ്ട് ഹസ്ബൻഡിനൊക്കെ
ആ ശരി ആ
ഇഞ്ഞി നാളെ വാങ്ങാനായിട്ട് ഇന്നൊന്നുമല്ല ഇന്ന് സാധാ പച്ചക്കറികളും ഒക്കെയാണ്
ആ അങ്ങനെ ആഹ് ആഹ്
ക്കെള്ളൂ ഇന്ന് വേറെന്നുമില്ല
വേറെ ഒന്നുയില്ല അല്ലേ
ഇല്ലഇല്ല അവര് അല്യാസ പിന്നെ ഞങ്ങള് ഒറ്റക്കല്ലേ
ആഹ് ആഹ്
അപ്പൊ പിന്നെ ഇനി നാളെ വാങ്ങിക്കാറണ്ട് അങ്ങനെ വാങ്ങിയില്ല പിന്നെന്ത് മീന ഇതീക്കൂടേ വന്ന്- വന്നതുമയില്ല അപ്പൊ പിന്നെ ഞാൻ മുട്ടയും കൊണ്ട് ഇണ്ടാക്കി ഓംലൈറ്റ് ഒക്കെ ഇണ്ടാക്കി
ആഹ് ആഹ് അങ്ങനെ ഉണ്ടാക്കിച്ചക്കൂല്ലേ ആഹ്
ആഹ്‌ മുരിങ്ങില അറി
എങ്ങനെ
മുരിങ്ങേയില
എന്താ പറഞ്ഞേ
മുരിങ്ങ മുരിങ്ങ ശ്
എ എന്താണ് ആ മുരിങ്ങ കറി ഇഷ്ടണേ ഉം
ആ പിന്നെ കാബേജ് ഉപ്പേരിം വെച്ചു
ആ ആ അങ്ങനെ അങ്ങനെ ഇന്നത്തെ ഉച്ചക്കത്തെ തായ്ക്ക്ണ്
ഉച്ചക്ക്ത്തായി ഇഞ്ഞ് വൈകുന്നേര്ത്തെന്തേലും നോക്കാ
ആ
അവ്ടെ
ഉച്ചക്ക്പ്പായ്ക്ക്ണ് ഉച്ചക്കായ്ക്ക്ണ്ല്ലേ ഉം
അവിടെന്താ ആക്ക്യേ
ഇവടെ ഇവടെ തന്നെ മീന് വാങ്ങീട്ട്ല്ല ഇല്ല മുട്ടണ്ട് മുട്ട പൊരിക്കാന്ന് കര്തികാണ്ടേ ഉം
ശെരി
ആ പിന്നെ പപ്പടം മുരി ചക്കക്കുരൂന്നെ ന്നൽത്തെ കറി കൊർച്ചീസായി അയ്മ കൂട്ണ് ആ ച്ച് ഇന്നലെ ചക്കക്കുരും മുര്ങ്ങിം വെച്ചതേനു ഇന്ന് പിന്നെ അ ആ മുര്ങ്ങിം ചക്കക്കുരും വെച്ചീനു
ആ ഇന്ന് ഞങ്ങക്കതാണ് പ്പൊ ഉം
ആ ഇന്നലെ ഞാനതാ വെച്ചീനെ ഇന്ന് വെറും ച ക്ക കുരും തക്കാളിയൊക്കെട്ട്ക്കാണ്ട് അങ്ങനെ വെച്ചു അല്ലാപ്പത്തേലൊന്ന് കറിയാണ്ടേ ആ എന്തേലൊന്നു മാണ്ടേ അതെന്നെ ഉ തലേന്നത്തതാെന്നും ഇട്ത്തെക്കാനും പറ്റൂല അ തൊന്നും പറ്റൂലേ
ആ അതൊന്നും അതൊന്നും പറ്റൂലേ മ്മക്കും പ റ്റൂലല്ലോപ്പത് ദേശ്യല്ലേ താലേസ്‌തെ
ആ അ അതന്നെ
കുട്ട്യാള് ക്ക് പറ്റൂല അങ്ങനെണ്ടാക്കാന്ന് മാത്രം ഓൽക്ക് അതൊന്നും ഇഷ്ടല്ല
ഇഷ്ടല്ല അതന്നെ വെർതെ ഒര് എന്തെങ്കിലും ഒന്ന് കാണ്ച്ചൊട്ക്കെണ്ടെര്
ആ അതെ
ഹ ഹാ ഹ് ഉം
ട്ട്യാളെവ്ടെ
ചക്കക്കെണ്ട് ഇവടെണ്ടായിനു ആദ്യം പിലാവ് ബടെ എന്താ നെ നെർച്ച്ണ്ടായ്നോ അത്പ്പോ ഞങ്ങള് വീട് പണിണ്ടാക്കാൻ മാണ്ടികാണ്ടേ എല്ലാതും മുർച്ചുപ്പോ
മുർച്ചോ ആ
അപ്പൊ പിന്നെ ഉം പിന്നെപ്പൊ വ്ട് അട്ത്ത്ന്നൊക്കെ ക്ട്ടും
ആ അയൽ
അട്ത്ത് കൂടെക്കെ ഉം അങ്ങനെ അങ്ങനെ കൊണ്ടരും ന്നട്ട് ഇന്ന്പ്പം ചക്ക കൂട്ടാനൊക്കെ വെച്ച്ക്ക്ണേ
ആ മാങ്ങ
ആ മാങ്ങണ്ട്
ഇപ്രാവശ്യം മാങ്ങ കണ്ടമാനംണ്ടായിര്ന്നു
ആഹ
ഏ ഏത് ലാവ്മീ മൂക്കാത്ത പ്ല അല്ല പൂക്കാത്ത പ്ലാവവില്ല
ആഹ എല്ലോടത്തും ഉണ്ടായിക്കണേ ഉം ആഹ മറ്റേ ഇവിടെ ഞങ്ങൾക്ക് കുറെേ കാലായനും ഒരു മൂച്ചയൊക്കെ ഉണ്ടായിട്ടായി്മ അധികം കായ്ക്കലൊന്നുമല്ല കുറി നല്ലോണം കിട്ടീണേന്ന്
ആഹ അത് ശരി അലക്കാണ് കുട്ടികൾക്ക് ചോറണ്ടാനായിട്ടില്ല ഓലൊക്കെ അവിടെ കളിക്കുകയാണ്
ആ ശെരി ആഹ അലക്കൽ വാഷിങ് മെഷീനിലിട്ട് കേക്കല്ലേ മെഷീൻ ആഹ ശെരി ഞാനിപ്പോ കല്ലുമേ കൊണ്ടന്ന് നിർ നിർ നിർത്തിക്കാണ് ഇപ്പ
ആഹ ആ
കല്ുമ്പ വാഷിംഗ മെഷീൻ ഉണ്ട് അതില് ഈ നമ്മള് ഇതേമാ ഇങ്ങനെ ഒഴിഞ്ഞഞ് കുത്തിർക്കണം അ അയിന് മേന ഘട്ട് ഉത്തർക്കണ്്
ഞങ്ങ കല് വേണെങ്കി പെട്ടെന്നാണ്
പെട്ടെന്ന് കയിയും അപ്പൊ അയിന് ഇങ്ങനെ കല്ലുമ്പ എത്തിക്കണ ഞാനേ അവിടെങ്ങനെ നക്കണിപ്പൊ
ആഹ ഓട്ടോ ഓട്ടോമറ്റക്
ഓട്ടോമെറ്റക് ആണ് ഈ സുഗാണ്
ഇതിപ്പോ നമ്മള ഇങ്ങനെ കളയാനും മാറ്റാനും നക്കണം
നിക്കണം ഉം അതന്നെ പിന്നെ ഒന്ന് ഉണക്കാൻ
അതെ ഞാനേ ഞങ്ങളെ വീടിന്റെ മോുകളിലാണ് വെച്ചിണ്ടട്ട് തറസിലി അപ്പൊ അതിനൊരു അപ്പൊ എന്നിട്ട് കേരളം ഇറങ്ങണ്ട ഒരു പണിയാണ്
ആ ആ ആ
താഴെണെങ്കിൽ നമ്മക്ക് എന്തെങ്കലും പണി എടുക്കണേന്റെ ഇടെ കൂടെ ങ്ങനെ.
അതെ അതെ
അത് അങ്ങനെയല്ലോ അത് മുകളളിൽ വന്ന് നൽക്കണം അപ്പൊ പണിയൊക്കെ കഴിഞ് ഉച്ചയ് എങ്ങനെ വന്നിരിക്കുമ്പോ നടക്കാം ഫോണിൽ നോക്കാം ഇത് നട
കൈയും ആ അത് നടക്കും
അങ്ങനെ രണ്ടപാട നടക്ക ഇല്ല ഇല്ല വെ പോണതൊന്നും ഇടൂല പിന്നെ നല്ല ഡ്രസ്സ് ആണതൊക്കെ പുതിയതൊക്കെ പുതിയത് ആഹ് കല്ലും മുത്തൊക്കെ എല്ലാതൊന്നും ഇടൂല
ആഹ
അല്ലാത്തക്കണ്ട് കുട്ടികളുടെ അല്ലാതെക്കൊടെതിരുമ്പാ നടക്കും കൂലി അവരത് നാലാത് പിന്നെ ഞങ്ങത് രണ്ടാതും അഞ്ചും ആറാളത് വേണ്ടെ അതൊക്കെ പാടെ അങ്ങോട്ട് നടക്കൂല ഇത്രാല അപ്പൊ ഞാൻ വിചാരിക്കും ഇത്രകാല ആരും കല്ലുമേ അലകാരന്നില്ലേ ഇപ്പോഴല്ലേ മീഷിയൻ വാങ്ങിയത അപ്പൊ നനി ഇങ്ങനെ പോട്ട അവര് ചെറിയ കുട്ടികളാ ൻസർന്ന അവര് ചെറുതാവുമ്പോ വെറും കല്ലറന്നു പിന്നെ അവര് മൂത്രത്തി തുണിയളും അങ്ങനത്തെ ഒക്കെ ഈ കല്ലമ്മ തന്നെന്നു ഇപ്പളാണ് ആഹ ഇപ്പോഴാണ് അനേറ്റ് വാങ്ങിച്ചതാണ് കുടരിക്കലിന് വീട് പുതിയ വീടൊക്കെ ഉണ്ടാക്കിയപ്പോഴേ അപ്പോഴാണ് അവ അവള കാരണം ചേച്ചി കുറെേ കാലംലാണ് അലക്കണിഞ്ഞന്ന് അലക്കല നിർത്തുക കൊണ്ടായിര കേട്ട് ഉളക്ക് കാണ്പോ ഭയങ്കരത് അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ പിന്നെ ഇപ്പ തോന്നിയതില്ല എന്നെ ആയിക്കോട്ടെ കണ്ടുപിടിച്ചപ്പ പിന്നെ സുഖല്ലേ പിന്നെ വെള്ളമുണ്ടൊക്കെ ണ്ടെങ്കില്
പിന്നെൊ ആ ആഹ് ആഹ അപ്പൊ പുൊറത്തേക്ക ഉണ്ടകല്ലേ
ആഹ അപ്പൊ പൊറത്ത് കല്ലുമ്മ കല്ലുമ്മ തന്നെ തരുമ്പോ പിന്നെപ്പ നമ്മളെ ചവിട്ടി തൊട.
ആഹ് കല്മാത്തന്നെ തതിരുമ്പണന്തോ അതെ ഉം അല്ലാത്തൊന്നും അയിമട്ട അല് നമ്മളത് ഏറെ ചളി കുടിച്ച നല്ലാതെ അഹ് ഇങ്ങോട്ടന്നെ കുടിക്കും അതൊക്കെരു വെ ഇതൊരു ഉം അതീ കല്ല്മൊക്കൊന്നും എന്തായാലും ഒത്തൂല ജീൻസൊക്കെ ചളി ഉണ്ടായിക്ക ആയിക്കിട്ടാ ഒന്നും ഒന്നും ആവൂല
അതെ അതെ ബെഡ്ഷീറ്റ് ഒക്കെ ആണെങ്കിൽ സുഖ.
ആ ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് അങ്ങൻത്തൊക്കെ നല്ല
ആഹ അങ്ങനത്തെക്കെ സുഖമാണ് അല്ലാതെ നമ്മള് കുട്ടികളെ ഈ ട്രൗസറൊക്കെ ഉണ്ടല്ലോ ജീൻസിന്റെ ആയി
ആ ആ തന്നെ ആ തന്നെ ചെറിയ കുട്ടികൾതൊന്നും തീരിയിടാൻ പറ്റ കോലയൊക്കെ മേത്ത് നറ്ച്ച് ചള്ളി
ആഹ ഓല ഈ മണ്ണില് ഇങ്ങനെ കളിക്കല്ലേ മണ്ണില് കളിക്കല്ലേ പിന്നെ മണ്ണില് കളിച്ച് വന്നിട്ട് അതാണ്ട് ഊരിട്ടിട്ടല്ലേ കൂളി
പോ തന്നെ
അപ്പൊ പിന്നെ പിന്നെ ഇമ്മള ഡ്രസ്സൊക്കെ ഇടാ മാക്സിൽ ഒന്നപ്പ അങ്ങനെ ചളി ഉണ്ടാവില്ലല്ലോ വെയ്യറ്പ്പല്ലെണ്ടാവു മം അങ്ങനത്തെകൊളളു പച്ച നൈറ്റുകളൊക്കെ വേഗം നിരക്കൂട്ടോ നരക്കും നരക്കും
നെരക്കും ഉം നെ രക്കുവേ വേഗം നെരക്കും ഉം ആഹ നേരാണ് എളുപ്പുണ്ട് നേരക്കാന് നമ്മളത് ന നാല്സം കൂടി ഉം കൊ കുറച്ചും കൂടി ഏട് നിക്കക്കണ്ടത് ഞമ്മളുടെ ഉൾപ്പണ കേടരും അതാണ്ടാ മം ആ
കല്ലിലാകുമ്പോ പിന്നെ അതില്ല
കല്ലിലാവുമ്പോ അതില്ല
ഞങ്ങളവിടെ എടു ഒരു ചോലാ പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ചാടണ ചോല ഇങ്ങനെ ചോലവെള്ളം വരില്ലേ
ആഹ്
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ പോയിട്ടായിരുന്നു അലക്ക നല്ല സുഖമാണ് നമ്മളെ ബക്കറ്റ് തുണി എടുത്ത് പോയൽ മതി അവിടെ അങ്ങനെ ബക്കറ്റ് അയ്ന്റെ ചോ വെള്ളങ്ങനെ വു
വന്ന് ചാടൂല്ലേ ആഹ് അത് ചോലൊക്കെ ഞാൻ കണ്ടക്കണ എന്താ എന്റെ ന്റെ പ്പാന്റെ വീട് ഇങ്ങനെ ഒരു മലപ്രദേശത്താണ്. അങ്ങനെ ആഹ് ആഹ് ന്ന ആ ആ ആയിക്കോട്ടെ ആ